കേക്കുന്നില്ലടാ ആഹ് കേക്കുന്നുണ്ട്
ഉം എന്താ
എന്താ വർത്താനൊക്കെ
നല്ലതന്നെ
സുഖല്ലെ
ഓ അൽഹംദുലില്ലാ സുഖം
ത്തി രാവിലെ
ഇതാ അന്നിപ്പ ഞായറാഴ്ചല്ലേ പൊതുവേ മടിച്ച് ഇങ്ങനെ ഇരിക്കാ തെരക്കൊന്നുല്ലല്ലാർക്കും പോവാന് ആഹ് ആഹ്
ആ ഇന്ന് നമ്മളതാ ഇഷ്ടത്തിന് നമ്മുക്ക് ഇരി
ആഹ്. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ അഞ്ച് മണിക്ക് നീച്ചാ പത്ത് മണി വരെ തെരക്കാ
അത്രയ്ക്കൊക്കെ പണിയു
ആ നാലാള് പോവാണ്ടേ ന നാലാള് പോണതും അതിന്റെ എടക്ക് നമ്മളെ പണി ഒക്കെ കൂടി നോക്കൂ
ആ അവർ അവർ അവർത് ആ എല്ലും ഉണ്ടാവല്ലേ ഡ്രെസ്സ് യൂണിഫോം അയേൺ ചെയ്യാനുണ്ടോ അതൊക്കെ അവര് ചെയ്യോ
ഇല്ലേ വല്യ മോനെട്ടാം ക്ലാസ്സിൽ എത്തിട്ടുള്ളൂ പിന്നെ ഒന്നാം ക്ലാസ്സില് ഒരാള് ഒരാള് എൽ കെ ജി ആാണ്
കൊണ്ടന്ന് കത്തിട്ട്
ആഹ് അങ്ങനെ ഇത് വരെ ചെയ്ത് നോക്കി ട്ടില്ല
അതെ വല്ല്യകുട്ടി എട്ടാം ക്ലാസ് ഇ രണ്ടാമത്തെ കുട്ട്യോ
ഒന്നില് ഉം പിന്നെ എൽ കെ ജി
അതിന്റെ താഴെ
മൂന്നാളൊള്ളൂ മക്കൾ മൂന്നാളൊള്ളൂ പിന്നെ ഹസ്ബൻ്റ് ഹസ്ബൻ്റ് ആറു മണിക്ക് പോവും
അതെ അവരെന്ത് ചെയ്യുന്ന് എന്താ പണി
ആ കൂലിപ്പണി തന്നെ പെയ്ന്റിങ്
അതെ ആഹ ആഹ വീടൊക്കെ ആയോ
ഇല്ല സ്വന്തമായിട്ട് വീടൊന്നും ആയില്ല ഇപ്പൊ ഇവിടെ തറവാട്ടിൽ തന്നെ
അതെയാ ആഹ തറവാട് നിങ്ങക്ക് തന്നെയാണോ
അല്ല ഞങ്ങൾ നാല് പെൺകുട്ടികളാ അപ്പോ നി ഉമ്മണ്ട് ഇനിയിപ്പോഭാഗം വെക്കുമ്പോക്കെ എല്ലാ കൂടി
ഹുസ്ബൻഡ് ന്റ് വീടാ-
അല്ലാ- അത് ഇന്റെ സ്വന്തം വീടാ ഉം അവിടെ ഇല്ല ഹസ്ബൻഡിന്റെ വീട്- അവിടെയാണ്അവിടെ മൂന്ന് ആൺകുട്ടിളാണ് അനിയൻ- ണ്ട് അനിയനാണ് വീട്-
അതെ അതെ ആഹ്-
എങ്ങനെയാലും നമുക്ക് വീട്ണ്ടാക്കണം ആഹ് അതെ അതങ്ങനെ- നടന്ന് ജീവിതം നടന്നു പോകും ബാക്കി കേക്കാനൊന്നണ്ടാവാ-
ആഹ് പിന്നെ വീടൊക്കെ എങ്ങനെ നന്ന പഴ വീടതാ-
ആഹ് ഓടിട്ട് വീടാ പഞ്ചായത്തിന്ന് കിട്ടി പഴയ വീടാ ഇരുപത്തിയഞ്ച് വർഷായി പഞ്ചായത്തിന്ന് കിട്ടീട്ട് സൗകര്യം ആ- രണ്ട് ബെഡ്റൂം ഹാള് സിറ്റ് ഔട്ട് അട്ക്കള-
ആഹ് വീതിയും വലിപ്പക്കെ ഉണ്ടോ?
ഇല്ലേ അഞ്ച് സെന്റില് എത്ര അന്നത്തെ പഞ്ചായത്തിന്റെ എത്ര തൊള്ളായിരം സ്ക്വയർ ഫീറ്റോ?
ഓ അത്ര അപ്പൊ ചെറുതല്ല വീട്ടില് വാറെ അഞ്ച് സ്ഥലേ ആകുള്ളൂ-
ആ ഇല്ല അഞ്ചു സെന്റ് സ്ഥലം കൂടി ഉണ്ട് അത് ഇങ്ങനെ കവങ്ങുംന്തോട്ടാ-
ഓ അത് ശെരി ആഹ് ആഹ് അടയ്ക്കൊക്കെ കിട്ട
ആഹ് അടക്കണ്ട് ചെറുതായിട്ട് ഇപ്പൊ അങ്ങനെ ഇപ്പൊക്കെയള്ള കാലത്ത് വെച്ച അടക്കയാണ് ഇപ്പ നമ്മളായിട്ട് പിന്നെ വേറെണ്ടാക്കിയിട്ടൊന്നുമല്ല
ആഹ് പിടിച്ചു തുടങ്ങുന്നുണ്ടാവ അല്ലേ അതെ ആഹ ആഹ പിന്നെ ഹസ്ബൻഡ് ഇത് തന്നെപ്പണി പെ
ആഹ് പെയ്ന്റ് പണിന്നെ ആഹ് വർഷങ്ങളായിട്ട് ഇതന്നെ ചെയ്യുന്ന
ഓ അത് ശെരി ആഹ് ആഹ പിന്നെ പിന്ന മൂത്ത മദ്രസ് പോക്കില്ലേ
ആഹ് ഇണ്ട് രണ്ടാള് മദ്രസ് പോവും വലിയവന് ആറേകാലിന് മദ്രസ് തുടങ്ങും
ആ ആ എപ്പഴാ വരിക?
ഏഴരയാകുമ്പം വരും. ഉം അടുത്താള് എ പോവും. ഓൻ ഒമ്പതര ആവുമ്പോ വരും.
അതെ ഇനി ഉച്ചകത്തെ ഓ എന്താ പരുപാടി?
ഇന്ന് ഇന്നിപ്പോ ഒരു ഇതുണ്ട്. കുടിയിരിക്കല്ണ്ട്
അതെ ഉം. ചായ കുടി കഴിഞ്ഞോ? ആ എന്താ ഉണ്ടാക്കിയെ?
ബീഫും ഉണ്ടായിന്.
അതെ ആ ആ ഇനി ഇപ്പം എല്ലാരും അങ്ങോട്ടേക്ക് പോ
ആ ആ ഉച്ചക്കാണ് പരിപാടി. അപ്പൊ ഇല്ല കുറച്ച് പോവാണ്ട്. ഒരു പ പതിനഞ്ച് രൂപന്റെ ദൂരം.
ഓ ശരി ആ ബസ് കേറി പോണേക്കല്ലേ? ആ ആ ഇനി ഇപ്പൊ അതിന്റെ തരക്കിലായിരിക്കും ഇനിയിപ്പോ? അയിന് ഒരുങ്ങാൻപോവാ പന്ത്രണ്ട് ളുഹറിന് മുമ്പായിട്ട് അവിടെഎത്തി.
ആ പന്ത്രണ്ട് മണിഒക്കെ ആ കുമ്പോ എത്തണന്ന് വിചാര
ആ ആ ആ കുടിലോ ഭവംപിന്നെ എല്ലരും നേ വരുല്ലോ? ആ പെ അതങ്ങട്ട് കയി ചെയ്യല്ല. ആ ആ പിന്നെ വേറെന്ത വിശേഷം? ഇങ്ങളൊക്കെ എവിടെ എവിടേലും പോയിട്ടുണ്ടോ?
എവിടെ വെക്കേഷനില് അങ്ങനെ പോവാനനൊന്നു പറ്റിയില്ല. ഞാന് മോനെ സുന്നത്തയിച്ചിട്ടിന്നോ. അപ്പൊ പിന്നെ ആ കൊറേ ദിവസം അങ്ങനെ പോയി.
ആ ആ അങ്ങനെ മുൻചത് ശെരിയായോ റെഡി ആയി വന്നോ?
റെഡിയിയായി.
ആ ഉണങ്ങിയൊക്കെ ചെയ്തു. മോന് എന്നിട്ട് സ്കൂളില് സ്കൂളില് പോവാൻ തുടങ്ങിയോ? ആ ആ ചില കുട്ടിങ്ങനെ ഉണങ്ങി കിട്ടില്ല. അങ്ങനെ
ആ ആ ഇരുപത്തിരണ്ട് ദിവസക്കെ അങ്ങനെ പിടിച്ച് ഉണങ്ങി ട്ടാൻ
ആ പിന്നെ ഇപ്പൊ ഒരു കൊ അധികം ചൂടില്ലാത്തകൊണ്ട് പിന്നെ പ്രശ്ന നണ്ടാവൂല്ല ആ നല്ല ഉം ചൂ അ നല്ല ചൂടിലല്ലെങ്കിൽ നല്ല ബുദ്ധിമു
ആ ഉം ഒര് കിടക്ക പറ്റല്ലേനല്ലോ
ആ അങ്ങനെ മോള ഇങ്ങനെ ഹട ഒക്കെ ചെയ്തോ
ച്ച കെടന്ന് പിന്നെ എണീക്കലും ഓട്ടോം കളിം
പക്ഷെ എനക്കുതോന്നു ഒരാഴ്ച നമക്കിങ്ങനെ ഏകദേശം ഒണങ്ങി കിട്ടുവല്ലേ ചെല ഈ ഇപ്പഴത്തെ ഇപ്പഴത്തെ മരുന്നും ഇതുവൊക്കെ പെട്ടെന്ന് ഒണങ്ങി കിട്ടുവല്ലോ മുമ്പ് എണെങ്കിൽ അത് കുറേ നാള് ടൈം എടു
ആ അത് ഒന്നാമ അത് അന്നൊക്കൊയാണെ കെട്ടുവല്ലോ ആ കെട്ടയച്ചിണ്ടാക്കാൻ തന്നെ എത്ര ദെവസം പിടിക്കും ക്കും ഇപ്പൊ കെട്ടുന്നില്ലല്ലോ അതങ്ങനെ തന്നെ അവിടെത്തരുവല്ലേ
അതെ അതെ ആ ആ ഞാനൊക്കെ എന്റെ മോനിക്കെ ക്കെ എന്താക്കിയെ ഹസ്ബന്റിന്റുമ്മ വറത്തൊണ്ടാക്കിയ അതെടു പ്രസവിച്ചൊടനെ എന്തായ്
ഉം ഏ ഇവിടെ ഒന്നാമത്തേയിന് ഞാൻ അങ്ങനാ പറഞ്ഞീരുന്ന് അന്ന് ഇങ്ങനെ ആ ആൺകുട്ടികൾക്ക് ആകെ ഒരു പിന്നെ ഇത് ഇള്ള ടൈമാണ് അത് ആ സമയത്ത് ചെയ്താതി പറഞ്ഞി
ആ വേദന വേദന അറിയണം അല്ലെ ആ പിന്നെ നമ്മളിപ്പ ഇത്ര വേദന സഹി വേദന അറിഞ്ഞിട്ട് നമ്മളിവിടെ
ആ എന്നിട്ട് പിന്നെ രണ്ടാമത്തേനും ഞാൻ അതേമായിരി പറഞ്ഞു ആ ഓല ഉമ്മ സമ്മയിക്കൂല ഹസ്ബന്റിന്റുമ്മ സമ്മയിക്കൂല അവർക്കൊക്കെ അത് അയിന്റേതായ സമയത്ത് മതീന്നൊള്ളെ
പിന്നെ ഇതൊരു ചടങ്ങ് പോലെയൊക്കെ ഇണ്ടല്ലോ അങ്ങനെയൊക്കെ
അതെ ഓൽക്കൊക്ക പ്രായൊളള ആൾക്കാര് ഇണ്ടായാലേ അയിർക്കൊക്കെ ഇപ്പൊ അതുപോലെ തന്നെ കയി
അവർക്ക് പിന്നെ എന്തെങ്കിലും ഒന്നും വേണല്ലോ ആഘോഷിക്കാനോ ഒരു പരിപാടിയൊക്കെ അവര് വെറുതെ ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോ അവർക്ക ഇതു വേ ണ്ടേ ആ അപ്പ ഞ മ്മള് പെരടിക് ഓരോ
ഉം അതെന്നെ ഇപ്പൊ ഒന്ന് ആരങ്ങനെ നി കലില്ല പൊക്കങ്ങനെ അതേമാതിരി പ്രസവിച്ഛട്ക്കുമ്പം തന്നെ ചെയ്യല്ലേ
ആ ചെലര് പ്രസവിച്ചട്ക ആ എനിക്ക് കൊറച്ച് കൂടി സുഖദാ തോന്ന അത്ര കുട്ടിക്കൊന്നും അത്ര കോംപ്ലിക്കേ ടൊന്നു
ആ അതെ ഒരേതാലും ആ മലർന്നിങ്ങനെ കിടന്നോളു ഇവരെ ഈ ഒരു പ്രായായ പിന്നെ വലെ പിടിച്ചാലും കിട്ടൂല കെടക്കുല്ല നിക്കൂല്ല
ആ അത്യാവശ്യം ആരോഗ്യൊക്കെ ഉുള്ള കുട്ടികളാണെങ്കില് അന്നേരം തന്നൊക്ക ചെയ്തേക്കും മക്ഷേ അ എന്റെപ്രം മോൻ്റെ ചെയ്തിട്ട് നമ്മള് കൊറച്ചാൾ നമ്മള് കു കുളിപ്പിച്ച് ട്ടൊന്നുല്ല ഓ ഒരു പ ത്തൂസം വരെ നമ്മളിങ്ങനെ തൊട ച്ചു കൊടുക്കലാ തുണയിൽ വെള്ളം മുക്കിട്ട് തൊടച്ച് കൊടുക്ക പിന്നെ അത് ഉണങ്ങി ഉണങ്ങി കി ഉം പിന്നെങ്ങട്ട് ശരിയായി കൊന്നേ ഉള്ളൂ
ആ ഹസ്ബൻ്റ് ല്ലേ നാട്ടില്
ആ ഒരാള് പൊറത്താണ് ഓന് രണ്ടാം ക്ലാസ് പടിക്കാണ് ഇപ്പ വിചാരി ചെയ്ത എത്രയോ സമാധാനേനി
ആഹ് പറയാണ്ടോ
ആ ഇല്ല അത് പേട്യായി
ഉം ഞമ്മക്ക് ഞാൻ പോയിട്ടില്ല ഇന്നിം വിളി ച്ചീനി ചെയ്യാൻ പോകാൻ ഞാൻ പറഞ്എനിക്ക് കാണാൻ കഴൂല്ല ഞാൻ വര്ല്ലാർഞ്
ആ നമ്മുക്കത് നമ്മക്ക് ഇവര് ഇവര് രണ്ടു ദിവസം ഇവര് വേദന ഒന്ന് കുറഞ്ഞാൽ ഇവര് ഒന്നേരണീകത്തുള്ളൂ അല്ലെ പിന്നെ അത എവേ അങ് മോട്ടിയോ
ഉം ഞാന് തുടക്കാനും ഏഹ് കഴകാനും നെപ്പിക്കാനൊകൊലൂ കൂപ്പനാക്കല്ല ഞാൻ പറയല ഈ അന്ന് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടില്ല ഇപ്പം എനിക്ക് കയ്യൂല്ല കാണാൻ നിങ്ങൾന്നെ ചെയ്താള്ളി രിയൊക്കെ എല്ലത്തിനും മൂപ്പർ തന്നെ ആക്കും
ചിലവർക്ക് ധൈര്യം ഉണ്ടാവൂല ഇങ്ങത്തെ കാണുമ്പോ
എനിക്ക് പേടി എനിക്ക് ശരിക്കൊരു മുറിയറ്റീട്ട ചോര വന്നാ തന്നെ പേടിയാ എന്നിട്ട്ന്നോട് ചോയ്ക്കുവാ എങ്ങനെയാ മൂന്നെണ്ണം പ്രസവിച്ചു ചെയുന്ന് പറഞ്ഞിട്ട് കാര്യല്ല
അതെങ്ങനെയ അങ്ങോട്ട് പള്ളിയിലായിപ്പോയി പിന്നെ പ്രസയിക്കാണ് നിവർത്തിയില്ലല്ലോ
അതൊക്കെ അങ്ങനെ സംഭവിച്ചുറി എനിക്ക് സത്യം പാറി ഈറ്റിങ്ങളെ കുത്തിവെപ്പ് എടുക്കാൻ പോ കുത്തിവെപ്പ് എടുക്കാൻ പോവാൻ തന്നെ എനിക്ക് പേടിയാ ഞാ എന്തോ ഒരു പടിരിക്ക ഞാൻ കൊടു തിരിഞ്ഞു നിൽക്കല പിടിച്ച കൊടുത്തിട്ട് ഇണ്ട് എല്ലാർക്കും എല്ലാം ഇടുത്തിട്ടുണ്ട് പക്ഷെ ഞങ്ങ തിരിഞ് നിനോടകൊ ഓ ഇതിരി പേടിയ ഹ്ഹ്മ് കിനെനെ സൂചിതന്ന പേടിയ എന്നിട്ടല്ലേ ഹ്ഹ്മ് എനക്ക്ന്നന്നെ കുത്തതന്ന പേടിയ എന്നിട്ടല്ല ബാക്കി മറ്റുള്ളവരെ കുത്തന കാണാൻ തീര കയില്ല
അതെ ഏ പിന്നെ എന്താ വിശേഷം അവിടെ അങ്ങനെ മഴയുണ്ടോ
ഇന്നും ഇനലൊക്കെ നല്ല വെയിലാട്ടോ
ആ ആ പക്ഷെ മഴ പൊതുവേ ഈ ജൂണിൽ മഴ നി കുറഞ്
ആ അതന്നെ
മുമ്പ ത് മഴയില്ല
മഴ വെറൂനെ കുറവാ വെ
അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങനെ തെളിഞ്ഞു തെളിഞ് വേരെന്ന് മേഘാഒക്കെ
കാലാവസ്ഥ നിരീക്ഷകരനെ പറഞ്ഞു മഴ കുറവാണ് എന്നാണല്ലോ ഉം
ഇനി എന്താറി ഈ വർഷം മഴയില്ലെങ്കില് വെള്ള
അതാണ് അടുത്തതാണ് നേരത്തെ വെള്ള ത്തിന് ക്ഷാമം വരും
ഉ അതാ പേടി അച്ചല് നമ്മുക്ക് വെള്ളം ഇല്ലെങ്കില് പോയില്ലേ കൊഴപ്പില്ല അത്യാവശ്യണ്ട് പക്ഷെ ഇതൊന്നെ ഈ ഒരു വേനൽക്കാലമൊക്കെ അയിക്കഴിഞ്ഞല് നമുക്ക് അധിക അങ്ങനെ തെങ്ങിനി അങ്ങനത്തെങ്ങനെും വെള്ളംധികം അടിക്കാൻ പറ്റി
ആഹ ആഹ തെങ് കൃഷിയാണോ ഉള്ളേ
ഇന്ന വല കൃഷിയ ന്നുല്ല നമുക്ക് ഇള്ളതെങ്ങായാലും ഒപ്പൊ ഒരു അഞ്ച ആറ് തെങ്ങായാലും അതിന് അത്യാവ്യം വെള്ളംഴിക്കുമ്പോായാലും പെട്ടെന്ന് അങ്ങോട്ട് കാടിയിയിലത്തും
ആഹ് ആ ആ ഇവിടെ പിന്നെ തോട് തോടുണ്ട് തോടടു താണ് ഞങ്ങള് വീട്
അതൊണ്ട് അലക്കലൊ
ആ വെള്ളത്തിന് രെ കുടുങ്ങിട്ടില്ല ഇില്ല വെള്ളത്തിന് രെ കുടുങ്ങിയിട്ടില്ല ഉം കിണറും കിണറിലൊക്കെ വെള്ളംുണ്ട് ആ ആയിക്കോട്ടെ ആ ആ